ആക്കാൻ പറ്റ്ണ്ല്ല
അലോ
ആ കേൾക്കാൻ പറ്റ്ന്ന്ണ്ട് പറഞ്ഞോളൂ ആ
ഹലോ
ഹലോ
കേൾക്ക്ണ്ടോ
ആ അ
കേക്കാൻ പറ്റ്ണ്ടോ
ആ കേൾക്കാൻ പറ്റുന്നുണ്ട്
ആ ആ ആഎന്താ വിശേഷം
നല്ല വിശേഷം
ആ എന്ത് യ്യുന്നോ എന്ത് ജോലി എന്തെങ്കിലും ഉണ്ടോ
ഇല്ലല്ല പഠിക്കാ
പിഠിക്കവാ ആ ആ ആ എന്തിനാ പഠിക്കണേ
ഡിഗ്രിക്ക്
ഡിഗ്രി ആ ലാസ്റ്റ് വർഷ ആണോ
ആ
ആ ആ ഏത് കോളേജാ
ഞാനിവിടെ ഇവിടെ കട്ങ്ങാത്ത് കുണ്ട്
ആ ആ
നിങ്ങളെ വീട് എവിടെ
മുവാറ്റുപുഴ
ആ
ഉം
നിങ്ങെന്താ പഠിക്ക അത് വൈഫ ഹൗസ് വൈഫാണോ
ആ ഞാൻ വീട്ടമ്മയാണ് നപ്പാത്തിയാറ് വയ്സ്സ്ണ്ട്
മക്കളൊക്കണ്ടോ
ആ മക്കളുണ്ട് മൂന്ന് പേരുണ്ട് മൂത്ത മോള് നിയമത്തിന് പഠിക്കുന്നു എൽ എൽ ബി
ആ
രണ്ടാമത്തെ മോന് നഴ്സിങ്ങിന് പഠിക്കിണ് മോള് മൂന്നാമത്തെ അള് പത്താം ക്ലാസ് ഈപാവശ്യം ജയിച്ചു നീപ്പളെ പതിനൊന്നാം ക്ലാസ്സിലേക്ക് എട്ട് എ പ്ലസും രണ്ട് എ യും
ആ
മോളെ ഏ ഡിഗ്രി എന്താ പഠിക്കണേ
സൈക്കോളജി
ആ ആ സൈക്കോളജി ആ
അതേ എൻ്റെ മൂത്ത മോള് ഇപ്പൊ എൽ എൽ ബിക്ക് പഠിക്കുവന്ന് പറഞ്ഞ മോകള് അവള് ഡിഗ്രി- പഠിച്ചോണ്ടിരുന്നപ്പ സൈക്കോളജി കിട്ടിയതായിരുന്നു പക്ഷെ അവള് പിന്നെ ബി എ എക്കണോമിക്സിലേക്ക് പോയി
ഓ
അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഇപ്പൊ എൽ എൽ ബിക്ക് ചേർന്നേ ഇവളുടെ ഒരു കൂട്ടുകാരി ആ സൈക്കോളജി ആയിരുന്നു അത് പഠിച്ചു കഴിഞ്ഞു അതിന്റെ പി ജി എങ്ങാട്ട് പഞ്ചാബിലാ ചെയ്ത അതും കഴിഞ്ഞ് ഇപ്പ ആ ജോലി ആയിട്ടുണ്ട് ചെറുതായിട്ട് ഇപ്പോ ലാസ്റ്റ് വർഷം അല്ലെ പഠിക്കണേ ആ കൊച്ചു പഠിച്ചത് ഏ കോഴിക്കോട് ഫറോഖല്ലേ
ആ
അവിടെയാ ആ കൊച്ചു പഠിച്ചത്
ആ
അത് കഴിഞ്ഞിട്ട് പിന്നെ പി ജി ചെയ്തത് പഞ്ചാബിലാ ചെയ്തത് ഉം പിന്നെ ആ ഇപ്പൊ കഴിഞ്ഞ ഇവിടെ ഉണ്ട് ഇനിപ്പോ ഒരു ജോലിയുടെ ഇതിന് നോക്കണ്
ഉം
ഉം
ചോറൊക്കെ കഴിച്ചു ഞാ ഞാൻ കോളേജ് പോയിട്ട്
ആ അതല്ലേ ഹോസ്റ്റലാണോ
അല്ലല്ല വീട്ടില് നിന്ന്
ആ ഉം എങ്ങനെയുണ്ട് പഠിക്കാൻ
ഓ കുഴപ്പില്ല
കുഴപ്പമില്ല വീട്ടില് ആരൊക്കെയുണ്ട്
വീട്ടില് ഉമ്മ മൂന്ന അനിയത്തിമാര് ഒ അനിയന്
അ ആ ഉപ്പാപ്പായ്ക്ക് എന്താ ജോലി
അക്ക ദുബായില
ആളാണല്ലേ
ആ
ഉം ഉം സംസാരിക്കൻ ഒരു എനർജി ഇല്ലല്ലോ എന്താ നോമ്പാണോ
ആ നോമ്പാണ്
ആ അതാണോ ആ നോമ്പാ
ആ
ഉം എ ഏ ഉം ഉമ്മച്ചക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ
ഇല്ലില്ല
ഇല്ലെ ഉം ഉം ഉം വേറെന്താണ് അനിയത്തിമാരെക്കെ എങ്ങനെ എത്രേലെക്കെയ പഠിക്കണേ
ഒരാള് പ്ലസ് വണ്ണില് ഒരാള് എല് കെ ജിയില് ഒരാള് മൂന്നില്
പിന്നെ വേറെന്താണ്
വേറെ അങ്ങനെക്കെ പോണ്
ന്ന് ക്ലസ്സിലാല്ലേ
ക്ലാസ്സില്ല ഇന്ന് നോമ്പായതുകൊണ്ട്
അഹ് ഇന്നവതി ആഹ് ഉം ഉം
പിന്നെ
ഉം ഉം
മക്കളൊക്കെ എൽ എൽ ബിക്ക് പഠിക്കണാളെവിടെ പഠിക്കണേ
അവള് കാസർഗോഡ്
അതെന്ത ഹോസ്റ്റലി നിന്നു പഠിക്ക
അതെ അതെ അവക്ക് കണ്ണിയൂർ കണ്ണൂർ സർവകലാശാലെടെ ഒരു പരീക്ഷ എഴുതിയാരുന്നു അപ്പൊ അതില് കിട്ടിപ്പ അഹ് ഫീ ന്ന മറ്റേ ഫീസക്കെ കൊറവുണ്ട് അതർണം അവിടെ നിന്നാ പഠിക്കണെ ഉം
എങ്ങന്ണ്ട് എൽ എൽ ബി
ഭയങ്കര പാടാന്നാ പറഞ്ഞത് ഇതിപ്പോ ലാസ്റ്റ് വർഷയി ഇനി വന്നമാർച്ച് വരെഉള്ളൂ അത് കയിമ്പ തീരും കഴിഞ്ഞ പെ കുറികളൊക്കെ കിട്ടിയിട്ടുണ്ട് രണ്ട് ദിവസംകൊണ്ട് ഇണ്ട് ഉം ഉം ഈമോള് ഡിഗ്രി കഴിഞ്ഞിട്ടാ പോയേക്കണെ
കല്യാണം കയ്ഞ്ഞ്ക്കണോ
ഇല്ല ഇല്ല അവള് സമ്മതിക്കൂല്ല ജോലി കിട്ടിയിട്ട് മതീന്നും പറഞ്ഞ് ഒരു വാശീയിലാണ്
ഉം
മോള്എങ്ങനെയാ പഠിച്ച് ജോലിയൊക്കെ വാങ്ങിട്ടാണോ കല്യാണം അത് മതി എത്ര ആയാലും
ഉം
ഉം പിന്നെ
പിന്നെ
വേറെ വാപ്പിച്ചി വരാറായോ ഗൾഫീന്ന് ഉം ഉം
വെരാറായിട്ടില്യ
യാത്രകളൊക്കെ പോവോ നിങ്ങള് അവധിക്ക് ആഹ് ആ ലാസ്റ്റ് അങ്ങോട്ടാ പോയേ
ലാസ്റ്റ് ഊട്ടി
ഊട്ടിക്കാ ആഹ് അത് ശരി ജോലി ചെയ്യണ്ടാ
ആര്
ആ അദ്ദേഹം ജോലി ചെയ്യണ്ണ്ടാ
ഇല്ലില്ല
ഇല്ല ഞങ്ങക്ക് ഇവിടെ വീട്ടില് ഈ ഭക്ഷണൊക്കെണ്ടാക്കി കല്യാണങ്ങൾക്ക് വിരുന്നുകൾക്കെക്കെ കൊടുക്കല്ലേ. അതണ്ട് വീട്ടിൽ റ്റി തന്നെ അതള്ള ഇപ്പ ഇവിടത്തെ പണിയ അല്ലാതെ വേറെ ജോലിിക്കൊന്നും പോണില്ല
ഇപ്പൊ ജോലിക്ക് പോകൻത്ര ടൈമി ല്ല കാരണം കോളേജ് ഒക്കെ ഉള്ളല്ലേ
ആ
രാവിലെ പോയ വൈകുന്നേരേ വരൂ
ഇതേള്ളൂ ഉം നമ്മള് പഠിച്ചു കഴിഞ്ഞിട്ട് പഠിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ജോലി അതൊക്കെ നോക്കിയാൽ മതി അല്ലാതെ സമയമല്ലല്ലോ പഠിക്കാനൊ ണ്ടല്ലോ ഇഷ്ടംപോലെ പഠിക്കാനില്ലേ
പഠിക്കാനും ഇഷ്ടമാരി ണ്ട് അപ്പൊ പിന്നെ ജോലിക്ക് പോയൽ കിണുന്ന ഒന്നും നടക്കൂലല്ലോ
ആ ഏതെങ്കിലും ഒന്നില് ശ്രദ്ധിച്ചാ മതി രണ്ടും കൂടി ആയി കഴിഞ്ഞ ഒന്നും ഉണ്ടാവൂല്ല എന്തായാലും ജോലിക്ക് നോക്കണം അത് പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് മതി
അതന്താ എന്നാ നോമ്പ് തൊറ ക്കാനൊക്കെ എന്താ ഭക്ഷണൊക്കെ
എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അവിടെന്താ
ഇവിടെ ഞങ്ങളിപ്പോ മൂന്ന് പേരള്ളു ഞാനും ഏറ്റ എളയ ആളും എന്റെ ഇക്കായുള്ളൂ അപ്പ ഇളയ ആള് പറഞ്ഞത് എന്തേലും വെളീന്ന് വാങ്ങൻ കുഴിമന്തി വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞോണ്ടിരിക്കുന്ന് അവിടെ വേറെന്ന എങ്ങനെയാന്ന റിയില്ല
ഉം ഇിക്കാക്കക്ക് എന്താ ജോലി
ത് ഈ ഭക്ഷണത്തിന്റെ അല്ലാത്ത പിന്നെ ഒരു ചെറിയൊരു കടയുണ്ട്
ആ
ആ ഈ പരിപാടി ഇല്ലാത്തപ്പോ കടേ ല് ഇരിക്കും കട പോയി തോറന്ന് കടേ ലി രിക്കും
ഇന്നലെ ഉണ്ടായിരുന്നു ഭക്ഷണത്തിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇന്നലെ ഇപ്പ നോമ്പുതുറയ്ക്ക് അതായിരുന്നു നോമ്പുറക്കാൻ
ഏ
നോമ്പ് തുറക്കാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കയായിരുന്നു
നോമ്പ് തുറക്കൻ ഉണ്ട് എന്താക്കും പിന്നെ കല്യാണങ്ങള് പിന്നെ വിരുന്നുകള് ജന്മ ആ ബർത്ത് ബർത്ത്ഡേ ആണുവേഴ്സറി ചെറിയ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും ഉണ്ടാക്കും
എന്തൊക്കെയാ ഫുഡുണ്ടാക്കൂ
ബിരിയാണി പിന്നെ തേങ്ങാ ചോറ് നെയ്ച്ചോറ് പിന്നെ വെറുംചോറും കറികള് പത്തിരി പൊറോട്ട നെയ്പത്തിരി കപ്പ മീൻകറി അങ്ങനെ അവരെന്തോ പറയാനോ അത് ഉണ്ടാക്കി കൊടുക്കും ഏ
ഓർഡർ ഒക്കെ കിട്ടലുണ്ടോ
ആ കൊഴപ്പല്ലാതെ പോണു
ഉം
എന്താ
പിന്നെന്തൊക്കെ
ഏ ഇനിപ്പ തിങ്കളാഴ്ചല്ലേ ക്ലാസ്സുള്ളൂ
ആ
വീട്ടിലാരൊക്കെ ഉണ്ട് ഒരുപാട് ആാരൊക്കെയുണ്ടോ -
എന്ത്
ള്ളേരേ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാടുണ്ടോ
ആഹ് ഉണ്ട്ണ്ട്
ഉം ഹ പിന്ന അങ്ങനന്താണ് അനിയത്തിമാരൊക്കെ ഇല്ലേ വീട്ടിലെ
ആഹ എല്ലാരുംണ്ട്
ഉം അവധി കാരണംഎല്ലാരും കാണൂല്ലേ ഉം പിന്നെ വേറെന്താണ് ഉം പെരുന്നാളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു
ഓ അടിപൊളിയായിുന്നോ അവിടെ
ഞങ്ങക്ക് പെരുന്നാളിന്റെ അന്ന് ഭയങ്കര തിരക്കുള്ള ദിവസാ രണ്ട് പെരുന്നാളും ഈ ഭക്ഷണം ആ ഭക്ഷ ഭക്ഷണം ഉണ്ടന്ന അപ്പൊ ഒത്തിരി ഉണ്ടായിരിക്കും ഓർഡർ ഉണ്ടായിരിക്കും ഒരു പത്തായിരം പേരുടെക്കെ ഉണ്ടാവും അന്നേരം ഭയങ്കര ക്ക പെരുന്നാള നമസ്കാരം ഒക്കെ ഒന്ന് പെട്ടെന്ന് നമസ്കരിച്ച് ഇറങ്ങ കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട മണി മൂന്ന് മണിയാവും പുറവ അവിടെന്ന് കയറി വരാനായിട്ട് അതുകൊണ്ട് പെരുന്നാള ക്ക ഭയങ്കര ഒരു ഓടിച്ചിട്ടുള്ള പെരുന്നാള
ആഹ
ഉം
പിന്നെ
ഉം
ഹലോ
എന്നാ ഞാനിനീ വിളിക്കാട്ടോ പിന്നെ വിളിക്കാട്ടോ ഹലോ ഞാൻ നീ വിളിക്കാം പിന്നെ വിളിക്കാം
ആഹ